ഹലോ ഹലോ ഹലോ. ഹലോ കേൾക്കുന്നില്ല.
ആഹ് പ്പ കേക്കുന്നുണ്ട്.
കേക്കുന്നുണ്ടോ. അതായ് വിശേഷല്ലാം ഭക്ഷണം ഒക്കെ കഴിഞ്ഞോ.
ഓഹ് ഭക്ഷണൊക്കെ കഴിച്ചു കയ്ഞ്ഞു. പ്പ എൻ്റെ കുട്ട്യാക്ക് കൊട്ത്ത് ഞങ്ങളും തിന്നു പാത്രം മോറിങ്ങട്ട് കേറ്യതാ.
അതെ ഏത് എന്താണ് ആഹ് അങ്ങനെ പോണ്
എന്താന്ന് സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി രാ
സ്പെഷല എന്താ ഞായറാഴ്ചയല്ലേ മീൻ കിട്ടിയിട്ടില്ലേനി ഇപ്പ ചോറ്ന്നെണ്. ചോറ്റ്ക്ക്‌ കോയ്
ആഹ് അതെ ഇവിടെ അപ്പാണ്. അതെയ ഇവിടെ ചോറ് ആരും വഴും കില്ലാഹ് ആഹ് അപ്പൊന്ന് പറഞ്ഞാല് നമ്മ കടമ്പ്. ദോശ അങ്ങൻത്തൊക്കെ ചോറ് ആരു വയ്
ന്തഇ കാടുംമ്പ് അർഞ്ഞാല്
കടുമ്പർഞ്ഞ നമ്മ ചോറ് വെക്കുന്ന അരിയില്ലേ? അതറിയില്ലേ ആ അരിനെ നമ്മൾ കുതിർക്കാൻ വക്കും അതിനെ അര് അരക്കാനടുന്നീല് അതില് തേങ്ങ പിന്നെ കൊറച്ച് ചോറ് പിന്നെ ഉള്ളി വിട്ടിട്ട് ഇറക്കും അരിഞ്ഞൂടാ. കൊർച്ച് ആഹ് വെല്ലുളി കൊർച്ച് ക കരിതരി പോലെ ഉണ്ടാവുന്നില്ലേ ട്ട്പോലെ അരിയാണ്ട് എടുക്കണം അരിഞ്ഞൂടാ. അത് കരഞ്ഞൂടാ അതെടുത്തിട്ട് ആഹ് ആഹ് തെരി തരി വേണം ഈ മൂന്നു ഇട്ടിട്ട് ഉപ്പ് വെള്ളം കുട്ടിട്ട് അഹ് അതിന് എടുത്തിട്ട് ഞമ്മ ഇങ്ങനെ പുതുക്കും പുതുക്കുംന്ന് പറഞ്ഞാ നിക്ക് അറിയല മറ്റേ ഇതില്ലേ നമ്മ ഇതാക്കും ചെല്ലണില്ലേ അതിനെ കുറുക്കും എല്ലല്ലേ ഉരുളാക്കാന്. അങ്ങനെ കുറുക്കും ചൂടാക്കുമ്പോ അത് കുറുകുല്ലോ നമ്മ പ്രയിപ്പാന്. അങ്ങൻത്തെല്ലാ ചൂടാക്കിട്ട് അപ്പൊ കുറുകു അപ്പൊ ഒരു ഉരുള്ളായില്ലേ? തിന്ങ്ങനെ ഉരുളക്കിട്ട് അപ്പ അപ്പക്കലംല്ലേ ഇഡില് ചെമ്പ് ന്ന് പറയും അതില് നമ്മൾ നട്ടില് വെവിക്കും.
ഓഹ്
ആഹ് അപ്പൊ നമക്ക്ത് അടുപ്പിലും വെക്കാലോ.
ആഹ് ആഹ് ആഹ് ആഹ് നമ്മള് ഇവ ഇവിടെ അങ്ങനെ കേട്ടിട്ടുംല്ല ഇതുവരെ ഉണ്ടാക്കിയിട്ടുല്ല ട്ടോ.
ആഹ് എല്ലാരും പറയുന്നു അതന്നെ അങ്ങൻത്തെ കേട്ടിട്ടില്ല. നമ്മക്കടുമ്പുന്ന് പറയോ അതിനെ
അഹ് അഹ് അഹ് ഇവടെ ഇഡ്ലി ദോശ പുട്ട് ഓട്ടടന്നൊക്കെ പറയും.
അതാന്നൊ ഇങ്ങോട്ട് കടുമ്പ് അഹ് ആഹ് ഇവിടെ മൂന്നു നേരം അപ്പ ഉണ്ടെങ്കിൽ നല്ലതാണ് കുട്ടികൾക്ക് ചോറ് വയ്ക്കല കുട്ടികള് ഉച്ചക്ക ചോറയ്ക്കില്ല ഞങ്ങക്ക് മാത്രം വെക്കൂ ഒരു ദിവസ
കേടൊന്നുല്ലല്ലോ?
ആഹ് അത് മാത്രല്ല പത്തിരി ചൂടും അധികം. പത്തിരിയും കടുമ്പ് ദോശ അങ്ങനത്തൊക്കെ ചൊടും. ഇന്നിപ്പോ ബടെമണാക്കിയത് വൈന്നേരേ വെച്ചു തിന്നു അല്ലെ ല്ലെ ആഹ്
രാവിലെ ചോറേനി ഉച്ചക്ക്
ആഹ് ഉച്ചക്ക് ഞങ്ങൾക്ക് ചോറാന്ന് മക്കൾ കഴിക്കില്ല അതോ രാവിലെ തെ പത്തിരിണ്ടത് അത് തിന്നുന്നു ഉച്ചമ്പോം
അപ്പൊ രാവിലെ തന്നെ കറിക്കെ വെക്കണം അല്ലേ?
ആഹ് രാവിലെല്ലെ കറിയൊക്കെ വെക്കും ഉച്ചക്കും. രാത്രി പിന്നെ ആദ്യൽ വെക്കും അങ്ങനെ പിന്നെ മീനൊന്നും കൂട്ടാലോ കുട്ടികൾ അപ്പൊ നമുക്ക് വേറെ പച്ചക്കറി വെക്കേണ്ടി വരും.
ഏഹ് പച്ചക്കറ്യൊക്കെ കൂട്ടും
പച്ചക്കറീന്ന് പർഞ്ഞാ വറവ് കൂട്ടലാ ഇങ്ങനെ പരിപ്പ് ടലാ വേള അങ്ങൻത്തെ ആഹ് ഇനിയിപ്പോ രാവിലത്തേക്ക് ഞമ്മ കടല പോയ് ക് ഇങ്ങെനെ വെള്ളത്തില് കുത്ർക്കാം വെച്ചു ഇ രാവിലെ കടലക്കറിയും പത്തിരിയും ചുടാം
ഇങ്ങനെങ്ങെനെ കടലക്കറിണ്ടാക്കല്
ഞാ മറ്റേ ഇത് കടല എല്ലോം ഇട്ടിട്ട് വേവ്ച്ചി ദ്യം കൊർച്ച് കടല മിക് മിക്സീല് ബെന്ധ കടല മിക്സീല് ഇട്ടിട്ട് അതിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത്ട്ട് അരെക്കും അതിനെ ഈ കടല വേവിച്ചേലേക്ക് കൂ ചേർക്കും അപ്പൊ ഒരു നല്ലെത് വേറെന്നെ ഒരു ടേസ്റ്റാ
ആഹ് ആഹ് കടല ഏഹ് സാധാ കടല ഉപ്പ്ട്ട് വെക്കേ
കടലെ ഞമ്മ കുക്കർല് ഓഹ് ഊം ഉള്ളി തക്കാളി ബട്ട ഇത് ഉരുളക്കെഴങ്ങ് പച്ചമാെളെല്ലം ഇട്ടിട്ട് വേവിക്കാം വെക്കും മഞ്ഞപ്പൊടി ഇട്ടിട്ട് കുക്കർല് എന്നിട്ട് ഞമ്മാെ വെന്തേനെ അ അതിൽന്ന് കൊർച്ചെട്ത്തിട്ട് ജ്യൂസ് മിഷീൽല് ഇടാ അന്നിട്ട് അതിലേക്ക് മസാലപ്പൊടികള് എർച്ചി മസാലെ അന്താെ മസാല പൊടി ഇണ്ടെങ്കും പിന്നെ ഉലുവാന് ഉലുവാ അറിയില്ലെ അത് കൊർച്ചും ആഹ് കൊർച്ച് ജീരകം അതും ഇട്ട്ട്ട് എളക്കാ അതിനെ നമ്മള് ഈ കടല വേവിച്ചെതിലേക്ക് കൂട്ടിയാേക്കറം അപ്പൊ നല്ലെ നമ്മൾ തേങ്ങെ ഇട്ട് അരച്ച് ച്ചമാതിരിയെന്നെ ഒരു ചാറ് പോലെര് ക കറിയാ ഒരു മണം വരും ടേസ്റ്റ് അങ്ങനെയാണ് വെക്കല് ഒരു കുറ്ന്നനേണ്ടാവും കടല അനരച്ചെങ്ങ്
ഞങ്ങള് വടെ കടലക്കറി വെക്കല് ആദ്യമ്മള് ഒ ഒ ഒക്കെ എല്ലം പാടെ തക്കാളിം പച്ചമാെളകും കടലിം മല്ലിപ്പൊടിയും മൊളകും മഞ്ഞളാെക്കെ ഒപ്പട്ടാണ്ട്
ആഹ്
ഒര് വിസ്‌ലാണ്ടട്‌ച്ചും
ആഹ് അതിന്ന് ഒര് സെക്കൊ ഒര്സ് കോഴീറ്റ് ജ്യൂസെല്ലാം അടിച്ചിട്ട് അതില് കൂട്ടിയാല് നല്ല കുറ്ന്നെനേയ്രിക്കും
ഉം ഉം ഉം ന്നാ അതൊന്ന്ണ്ടാക്ക്യോക്കണം ആഹ് ഇമ്മണ്ടാവ്മ്പം പരീഷണം നട ക്കൂലാ കുട്ട്യാളെ ബടെ ഓലെ ഇപ്പാന്റെമ്മ ണ്ടാവ്മ്പളേ
ആഹ് ആഹ് അത് പോണെ കാണിക്കു ക്ക്ന്ന്ണ്ടല്ലോ ഫോണിലെല്ലാം കാണിക്ക്ന്ന് അങ്ങെനെ കടല കറി വെക്കുന്നെ കടല ഒന്ന് ക്രസ് എട്ത്തിട്ട് അ എ ച്ചിട്ട് കൂട്ട്ണത് അപ്പൊ ഒരു നല്ലെ കുറ്ന്നെനെ ചേറാന്നന്ന്റ്ഞ്ഞിട്ട് ഫോൺലെല്ലാം ഉണ്ട് കടല കറി വെക്കുമ്പോ കൂട്ട്ന്ന
ഉം ഉം ഉം നമ്മളെ പരീഷണത്ത്ന് കറീപ്പെ പരീഷണത്തിന് വിധേയമാക്കാറില്ല അത് ബടെ ആള്ണ്ടാവുമ്പം കു കുട്ട്യേക്ക് പിന്നെ പൂരി എന്നും ദോശെം ഓട്ടെടാവുമ്പം ഓൽക്കൊര് മട്പ്പാണ്
പിന്നെ വെറും ചാറ് ആകുന്നെങ്ക് ഞമ്മ കടലവും പച്ചമൊളകും തെറ്റ് തെറും പയോഗിക്ക വെറെന്തുടാണ്ട് പച്ചമൊളും മഞ്ഞപ്പൊടിയും ഇട്ട്ട്ട്
ഉം ഉം ഉം
ആഹ് മഞ്ഞപ്പൊടിട്ട് വേവിക്കാ വെറൂ കടലനെ ഉപ്പും മഞ്ഞപ്പൊടിയൂട്ട്ട്ട് പിന്നെ ഞ മ്മൊ അരെക്കാ എങ്ങെനെ വെറൂ തേങ്ങ അരെച്ചിട്ട് ആഹ് തേങ്ങ അരച്ചിട്ട് തേങ്ങേലേക്ക് മഞ്ഞപ്പൊടിയും ഒര്സ് ഉപ്പ് മാെള് പൊടി വേറെന്തും ഇടൽല്ലാ ഒരു ഈ മല്ലിപ്പൊടി ഉപയോഗിക്കല്ലാ മൊളുഇട്ടിട്ട് മാെള് മാെളു കാെർച്ച് മൊളക് പിന്നെ മഞ്ഞ മഞ്ഞ കളറാവു അപ്പൊ കറി എന്നിട്ടായിട്ട് അരഞ്ഞീട്ട് എട്ക്കാനാവ്മ്പല്ലേ ഒരു രണ്ട് വെള്ളുള്ളി ഇട്ടിട്ട് എട്ക്കണം അതിന് ആഹ് കടലയിലേക്ക് പാർന്നെങ്കും നല്ല രസമുണ്ട് അങ്ങെനെ വെക്ക്ന്നത് മല്ലിപ്പൊടി ഉപയോഗിക്കില്ല പച്ചക്കറിക്കൊന്നും നമ്മ ചാറായിട്ടരക്കുമ്പോ മല്ലിപ്പൊടി ഉപയോഗിക്കില്ല. .
ഉം ഉം ഉം. ഏഹ് മല്ലിപ്പൊടിം മഞ്ഞളും മൊളക് പൊട്യോക്കെട്ട് പച്ചമൊളകും. ചെലേപ്പൊ വല്ലുള്ളിടും അയിക്ക് വലിയ ആഹ്.
ഇടെ പച്ചക്കറിക്ക് മല്ലിപ്പൊടിയെന്തു വൊയിക്കല്ല്യ. പിന്നെ നമ്മവ്വേറെ. പച്ചക്കറിയെല്ലോം വെക്കുന്നില്ലേ ഇങ്ങനെ ഇലക്കറികളെല്ലാ
ആഹ് ആഹ് ആഹ് ആഹ് മുരിങ്ങേം ചീരേം ഉം.
ബസള.
ആഹ്.
അതെ അതിനൊന്നും ഞമ്മ ചാറരക്കുമ്പോ മല്ലി ഉപയോഗിക്കലില്ല. വെറും മൊളകാ വള്ളിമൊളക് ഇണ്ടെങ്കി. ഇടിമൊളക് പൊടിയല്ല മൊടി ഇടിമൊളക് ഇട്ടിട്ടാണ് കറി വെക്കല് മല്ലി ഉപയോഗിക്കല്ല. ഇങ്ങളെ നാട്ടില് ഉപയോഗിക്കോ എല്ലാത്തിനും.
ഏഹ് എല്ലാത്തിനു ഉപയോഗിക്കും. എർ ബീഫ്ക്കോ?
ആഹ് ബീഫ്ക്ക് ഉപയോയിക്കും, പശെ ബീഫക്ക് നിങ്ങളെ നാട്ടില് മറ്റേ തേങ്ങരച്ച് പാരല്ണ്ടോ ഇങ്ങനെ വർ തേങ്ങങ്ങനെ ഞമ്മ കറുക്കുവോളം വറക്കാ. തേങ്ങന കൊറച്ചൊരു മുറി തേങ്ങാ മ്മളിപ്പം കർക്കോളം വറക്കാം വറത്തിട്ട് അതിനെ ജ്യൂസില് അ ച്ചിട്ട് എറച്ചികൊറച്ച് ചേർത്തോക്ക് അപ്പൊ നല്ലൊരു ടേസ്റ്റാ.
ഉം ചെയ്തോക്കണം ഇങ്ങനെ ഓരോരുത്തർ പറയുമ്പോളല്ലേ അറിയുള്ളൂ, പക്ഷെ ഞങ്ങളെ അമ്മായിയമ്മ ഇക്ക് വല്യൊരു കമ്പല്ല അങ്ങനൊക്കെണ്ടാക്
അതും ഇറച്ചിക്ക് നല്ലൊരു കുറന്നനെ കറിയാവും, ഞങ്ങ ങ്ങനെ ആണ് എഹ് ഞമ്മ സാധാരണ വെക്കുന്ന പോലെ ഇറച്ചിക്കറി വെക്കാ, അതിലേക്ക് ഇത് പാ എന്നാ മതി ഒരു മുറി തേങ്ങ മതി അയിനെ നന്നായി കറ്ക്കോളം വറ്ക്കാ. വറ്ത്തിട്ട് അത് ജ്യൂസിലരക്കാ അയിന് പറ അതിലിതു ചേർത്താ മതി അപ്പൊരു നല്ലൊരു ടേസ്റ്റും കുറുന്നനൊക്കെ വരുന്ന കറിയും കാണാന്ണ്ടാവും അങ്ങനെ ചേറ്ക്കാ തേങ്ങ
നി ണ്ടാക്കിയോ പരീക്ഷിച്ചോക്കണം ആളില്ലാത്തപ്പളേ പരീക്ഷണം നടത്തൊള്ളൂ.
ആഹ് ആഹ് ആഹ് ആഹ് അതൊക്കെ ആഹ് രണ്ട് വീട്ടില് കുറെ ആൾക്കാരൊക്കെ ഇണ്ടോ
ഇല്ലേ അമ്മായിമ്മണ്ട് അ്മായി ക്ക് അങ്ങനൊന്നും ഉണ്ടാക്കണൊന്നും പറ്റൂല.
ആഹ് കൊറേ ആൾ
ൽ ഇല്ലേ അമായിമിം ഞാനും കുട്ടേളും മക്കളോണ്
ആഹ് അതെയൊ ആഹ് നമ്മോന്ന്ണ്ടാവുമ്പോ പരീഷണല്ലോന്നട് നോക്കാതെ നമ്മക്കന്നെ കൊറച്ച് കൊറച്ച് ചെയ്യാം അഹ്.
വെറാളില്ല
ഇവിടെ ഭർത്താവും ഭർത്താവിന്റെമ്മാവും. രണ്ട് മൂന്ന് കുട്ടികളോ കുഞ്ഞിയുണ്ട് ചെറിയ എട്ട് മാസായ. ഇപ്പൊർക്യത്രാ ആഹ്. പിന്നെ രണ്ട് മക്കളും, മോനും മോളും. ആഹ് എല്ലോ പന്യാണ് ഇപ്പോഴത്തെ പനി ഹോ സ്പിറ്റൽ പോയിട്ട് കുഞ്ഞിക്കും അങ്ങനന്നെ.
പനി തൊടങ്ങിലേ
ആഹ് പനിയെടീ പനിന്നെ അതും മേല കൈ നൊമ്പലം പനി.
ഉം മേല് വേതനണ്ട്.
മേല് വേദനം വെല്ല പനി വര്ന്നല്ലേ
ഉം
ഹിക്കാൻ പറ്റാത്ത പനി
കുട്ട്യേക്കൊന്നും സഹിക്കാനും കയ്യൂല
ആഹ് സ്കൂളിൽ പോമ്പോലും നാളെനി സ്കൂള് തുടങ്ങീലെ
ഉം ഉം ഉം
മഴക്ക് പോവാനും വരാനും നിങ്ങക്കെല്ലാം അടുത്തെല്ലാം സ്കൂളുകളും ഉണ്ടോ
ആഹ് ഇണ്ട്ണ്ട് ഗവൺമെന്റ് സ്കൂളുണ്ട് ഒന്ന് ഞങ്ങളെ തൊട്ടടുത്തന്നെണ്ട് പിന്നെ മക്കൾ അവ്ട്ന്ന് പോന്ന് ക്ണ് ഓല് വെള്ളാമ്പറം പറിം
ഒരാ ഒഹ് ഓഹ് ചെറിയ മക്കളെല്ലോ എങ്ങനെ പോന്ന് നടന്നിട്ട് പോവോ വണ്ടിയുണ്ടോ?
വണ്ടി ബസ്സിന്‌ പോവും.
ബസ്സുണ്ട് ആ സ്കൂൾ ബസ്സെന്നെ വരോന്ത്‌ല്ലേ
ആഹ് ആഹ് ആഹ് മുന്നത്തെ വർഷോല് ഓട്ടർഷേൽ എട്ട് കുട്ടിയോളായിട്ട് അങ്ങനെ പോയ്ക്കെഞു ക്ക് തെരക്കാണർഞ്ഞാണ്ടേ
ആഹ് ആഹ് ആഹാ
ഫോട്ടോ കിട്ടിലാ ഇപ്രാവശ്യം
അതെ ബസ്സിന് സ്കൂളിൽ തന്നെ ബസ്
ആഹ് സ്കൂൾ ബസ്
ഉം ഗവൺമെന്റ് സ്കൂളില് ബസ്സുണ്ടോ?
ആണ്ടേ
ആഹ് അതെയാ ഗവൺമെന്റ് സ്കൂള് ബസ് ഇണ്ടെങ്ക് കുട്ടികൾക്ക് നല്ലതാ
അങ്ങനാരും മാണം
ആഹ് ആഹ് ബസ്സിന് ഫീസ് കൊടുത്തെങ്ങും സാരവില്ല ഗവൺമെന്റ് സ്കൂളിൽ ബസ് ഇണ്ടെങ്കോരു നല്ലതന്നെല്ലേ നമ്മക്ക് നല്ലൊരു തായെന്നല്ലേ ഇങ്ങോട്ടൊന്നും ഇല്ല ഗവൺമെന്റ് സ്കൂൾ ബസ്സൊന്നും ഇങ്ങനെ പോരൂല്ല പ്രൈവറ്റ് സ്കൂളിൽ ബസ് ഉണ്ടാവും പക്ഷെ അങ്ങനെന്നെ ക്യാഷും സ്കൂളിലേക്കും ക്യാഷും കൊടുക്കും അപ്പഴും ബസ്സിനും ക്യാഷ് അല്ലേ അതല്ലേ ഒരു